കേൾക്കുന്നില്ലേ ആഹ് എന്തൊക്കെ വർത്താനം?
ആഹ് നല്ലതന്നേ ഫ ഫുഡ് കഴിച്ചാ?
ഇല്ലേ ആവുന്നല്ലുള്ളൂ.
ആഹ് ആഹ് ആഹ് ചെലവര് പന്ത്രണ്ടരക്കെ ആവുമ്പോ കഴിക്കല്ലോ അപ്പൊ വീട്ടിൽ ഇന്ന് എല്ലാവരും ഉണ്ടാ?
അല്ല ഞാനിപ്പ ന്റെ വീട്ടില നിക്കണതെ- ന്റെ സ്വന്തം വീട്ടില് ആഹ് ഡ ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ- നിക്കാണ് ഇവിടെള്ളോരുണ്ട്-
ആഹ് ആഹ് ആഹ് അപ്പൊ എത്രയായി?
ഇപ്പൊ മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു. ആഹ് സിസേറിയൻ ആവോണ്ട് ഒരു മാസം കൂടി നിക്കാന്ന് കരുതീട്ട്-
ആഹ് അപ്പ ഫസ്റ്റ് ആദ്യത്തെ കുട്ടിയാ രണ്ടാമത്തെ കുട്ടിയാ? ആണല്ലേ ആഹ് അപ്പോ നിർത്തെയും കൂടി ചെയണംല്ലേ? ആഹ് അതായിരിക്കും അപ്പ ബാക്കി രണ്ടു പേര അടുത്ത്ണ്ടാ?
ഇല്ല ചെറിയ ഇതിന്റെ മൂത്താള്ണ്ട്- ണ്ട് മറ്റാള് ഭർത്താവിന്റെ വീട്ടില്- ഇസ്കൂളി പോവാണ് ആഹ്
അപ്പൊ ആള് അങ്ങനെ നിന്നോളോ മാറി?
നി നിർക്കൊക്കെ ചെയ്യും ഇപ്പൊ വിളിച്ചലോടങ്ങിട്ടുണ്ട്. എന്നാ വര എന്നാ വരാ അഴിച്ചിട്ട് ആഹ് പത്ത് വയസ്സ്-
ആഹ് അത്ര ഒള്ളൂലെ- ആഹ് അ കൊഴപ്പില്ല അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തോളൂ എളയാള്? ആഹ് നല്ല വിശേഷം എല്ല അപ്പൊ രണ്ടാമത്തെ ആള്?
ഓൾക്ക് ആറു വയസ്സ് കഴിഞ്ഞ് -
ആഹ് അപ്പ ഒന്നാം ക്ലാസ്സിലായിട്ടുണ്ടാവല്ലേ?
ആഹ് ചേർത്തിട്ടുണ്ടേ ഒന്നര മാസം ലീവ് പറഞ്ഞക്ക ടീച്ചറോട്-
ആഹ് ആഹ് എന്റെ മോൾക്കും- എൽ കെ ജിൽ ചേർന്നപ്പോ തന്നെ ഒരു മാസം ലീവ് വന്നു എനിക്ക് വയ്യാതായി ഞാൻ വീട്ടിലായിരുന്നുപ്പം
എൽ കെ ജിന്നങ്ങനെ പ്രശ്നം വര്ലല്ലോ ലീവ് ആണെങ്കിലും
ആഹ് പക്ഷേ ആഹ് പക്ഷെ പഠ്പ്പിക്ക്ണ്ട് ഇത് സി ബി എസ് സി ആയതൊണ്ട് നന്നായി പഠിപ്പിക്കേർന്നു പക്ഷെ ഞാൻ അവിടെര്ന്ന് സഹായ്ച്തരു ക്ഡെയിലി ഞാന അങ്ങനെര്ത്തി പഠിപ്പിക്കേർന്നു അന്നൻകി അൾസറൊക്കെ വന്നിട്ട് തീരെ വെശതേര്ന്ന്ട്ടോ വയ്യത്തവസ്ഥയ്പെയി എന്നാലും ഞാൻ ഇരുന്ന് പഠിപ്പിച്ച് കൊഴപ്പൊണ്ടായിര്ന്നില പഠന സ്റ്റാട്ടിങ ല്ലേ അക്ഷരങ്ങള് പഠിക്ക്ണെല്ലെള്ളൂ അപ്പയ്ൻ്റെ ടെൻഷൻ ത്തതായിര്ന്ന് മോൾടെ ക്ലാസ്സ് പോയല്ലാന്നോർ
വീട്ടിലിര്ന്നാ പഠിക്കൂലയ് ഇതെത്രങ്ങാനുഴ്താന്ച്ട്ടാ എഴുതൂല
പക്ഷെത് അയ്ന്റെ സീരിയസ്നെസ്ണ്ട് പിന്നെ ഞാൻ സമ്മതിക്കൂല പഠിക്യാതെ അതാത് എനിക്കും ടെൻഷൻ മോൾടെ ക്ലാസ് ഞാൻ കാരണം പോയല്ലോന്നോർത്ത എനിക്കും ടെൻഷൻ- ഞാൻ യച്ച വരുമ്പോ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് വയ്ക്കുന്നണ്ട് ബുക്സ് ഒക്കെ തന്ന് വിട്ട് മിസ്സ്‌ അങ്ങനെയക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്-
ആഹ് അത് പി എന്താച്ചാ ആഹ് അത് പിന്നെ എന്താച്ചാല് പെട്ട മൻസ്സിലാവും അപ്പൊ പിന്നെ പേടില്ല ന്നാലും ഈ തൊടക്കാവുമ്പര് പേടിന്നേണ്
അന്നച്ചാ ആന്ന്ച്ചാ ക്ഷ് ക്ഷരങ്ങളല്ലേ നമ്മള് പറഞ്ഞോട്ക്കണതും അവര് പറഞ്ഞോ കൊടുക്കുമ്പ വ്യത്യാസുണ്ടല്ലോ ആഹ് പക്ഷെ ആളെന്തോ പഠിച്ചു കൊഴപ്പുണ്ടായിരുന്നില്ല ഹ എനിക് പേട്യാർന്ന് സ്റ്റാർട്ടിങ്ങന്നെ പ്രശ്നം വരോ വരോന്നുള്ള പഷെ കുഴപ്പുണ്ടായില പ്പ ഒന്നാക്ലാസ്സിലായോള്ളാണ്ട് ച്ചിരി ട്ടഫാണ് ലീവ്ട്ക് കിപ്പിക്കാൻ പറ്റ്ണേല്യ
ആഹ് ഇ ഇംഗ്ലീഷു ആയിരിക്കൂലല്ലേ ഫുള്ള് സി ബിഎസ്സി ആയ്ര്ന്നങ്കി അ് കൊർച്ചുംകുടീം ട്ടഫല്ലേ
ആഹ് ടഫാണ് എല്ലാഇംഗ്ലീഷ്‌ലള്ള മാക്‌സും എക്കെ ഇംഗ്ലീഷ്ലാണ്
ഇബളും സാധാസ്കൂൾളന്നെ ഇംഗ്ലീഷ് മീഡിയം തന്നെണ്
ആണല്ലേ ഇത് നമുക്ക് ഒര് ദിവസം പോലും ലീവ് പനി വരൊക്കണെങ്കി അല്ലാതെ ഞാൻ വിടു പറ്റൂല ആര്നം കൊറേണ്ട് സബ്ജറ്റ്കള് അപ്പ ആഹ് ആഹ് ഒര്പാട് ഏഴ് പതിനെട്ട് ബുക്ക്ണ്ട്പ്പഴും അപ്പഅതൊന്തപഠിപ്പിക്കണ്ടേ അതെ ആഹ് ഏഴു പേജ അത്രേണ്ട് അപ്പ വേംഅ്ന്ത്ന്നാ ടൈം ടേബിള ൻസരിച്ചാണെങ്കിലും വെഐട്ടിണ്ട് മോറല് ജി കെ അങ്ങനെ സി ഈ എല്ലാം പല ടൈപ്പായിട്ട് നമ്മളൊന്നും കേൾക്കാത്ത ടൈപ്പ പ്പൊഅതൊക്കെണ്ട് പ്പൊരുസം പോവാതിര് ന്തല്ലാകൂടി ന്നെക്കൊണ്ട് പറ്റൂലല്ലാ പരമാവധി വിടും അട് പറയുൻക് വയ്യ പഠിച്ച്മധ്യായി ന്നൊക്കെ വന്ന്പറ പചര്പാട്ള്ളത് ആഹ് കമ്പ്യൂട്ടർണ്ട് ഈ പ്രായത്തില് ഞാ ഞെട്ടിപ്പോയി
പന്നെ സ്കൂൾപോയ് പഠിക്ക്ണതും വീട്ടിലിര്ക്ക്ണതു വ്യത്യാസണ്ടാവോയ്
ആഹ് വല്യ വല്യ വാക്ക്കളാ നമ്മള്പ്പോ കൊറേനേരര്ന്ന് പഠിപ്പിക്കണംച്ച പ്പഅവ്ടെ ചെല്ലുമ്പോ ആഒരു പിരടോണ്ട് പഠപ്പിച്ചയ്ഞ്ട്ട്ണ്ടാവും അതാണ് അപ്പൊ പരമാവധി വിടും പിന്നെ ഡാൻസ് യോഗ അങ്ങനെ കൊറെ ആക്ടിവിറ്റീസ്ണ്ടങ്കില് അതുകൊണ്ട് അഡ്ജസ്റ്റ് സ്റ്റിത് പോൺട്ടോ കൊഴ്പുല്ല
ആഹ്
ആഹ് പിന്നെ കൊഴപ്പുല്ല എന്നെ എന്റെ മോള് പറണത്ക് യു കെ ജിനേക്കാളു ഷ് ഇട്ടന്നാ
അതെന്താവും
അതെന്താന്ന്നിക്കറില്യ നിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നാം ക്ലാസ അടിപൊളിയാര്ന്നെ എൽന്നു എന്നോട് പറേയ് അന്താച്ചാല് ഓരോ സബ്ജക്ട് മാ റിമാറി വരുമ്പോ അവർകെന്ത് ബോറടിക്യുന്നില്ലാന്ന് ഒരെണ്ണം കൊർച്ചെഴ്തി വരുമ്പേക്കും ബെല്ലടിക്യും പിന്നെ അട്ത്ത മിസ്സ് വരൂന്ന് അറൊക്കെ അതൊക്കെ ആദ്യത്തെ സംഭവല്ലേ അപ്പൊ വല്യ കാര്യയിട്ടാ തോന്ന്ണത് എൽ കെ ജിം യു കെ ജിന്ന്വെച്ചാ കണ്ടിന്യൂസായ്ട്ടഴ്തിക്കും ആഹ് ഓരോ സബ്ജക്റ്റിനോരോ മിസ്സുമാരും മാറി വരുമ്പ എന്റെട്ത്ത് അറിം അമ്മേ മിസ്സി ങ്ങനെ സംസാരിച്ച് എഴുതാ പറയുമ്പോൾ തന്നെ ചെലപ്പോ ബെല്ലടിക്കും. അപ്പൊ എനിക്ക് എഴുതേണ്ടല്ലോ കുറച്ച് എഴുതതോള്ളൂ അപ്പൊ അടുത്ത വേറെ കുറച്ച് എടുക്കുമ്പോളെ ആൾക്ക് അതൊക്കെ ഭയങ്കര തമാശയാണ്. അപ്പൊ എന്നോട് പറയും. ഇത് ഭയങ്കര കോമഡി ആർന്നുന്ന് ഇങ്ങനെ ഒന്ന് പറയേ മറ്റേത് ച്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം തന്നല്ലേ ഒരെണ്ണം തന്നെ വൈകീട്ട് വരെ എഴുപ്പിക്കും
അല്ലെ ചെല സ്കൂളിലൊക്കെ ഇംഗ്ലീഷന് വേറെ മേക്സ്ന് വേറെ അങ്ങനെയൊക്കെയ തോന്നുന്നു.
ഇല്ലാട്ടെ ഇവർക്ക് യു കെജി വരാ തന്നെയണ എല്ലാം ആ പിൻ ആഹ് ചില സ്കൂള്ല് ഉണ്ടാവും പിന്നെ ഇവർ ഇപ്പോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് അല്ല പൊറത്തുള്ളത് പഠിപ്പിക്കണ്ട് പ്പൊ ഥവാ അതും എല്ലാം കൂടി എടക്ക് പറയും എനിക്ക് അവശത മതിയായി എന്നൊക്കെ പറയും പഠിച്ച് മതിയായി അങ്ങനെ കുറ പക്ഷെ പിന്നെ എന്തേലൊക്കെ പറഞ്ഞു പഠിക്കും പാവം ഭയങ്കര അവശതആയിട്ട വരണത്
കുറേ പഠിക്കാണ്ടാവുമ്പോഴും പാവം തോന്നും
ആഹ് കൊറേ ണ്ടാക്കും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാ പറ്റാത്ത രീതിൽ നമുക്ക് തന്നെ അത് വായി ച്ച് രണ്ട് മൂന്ന തണ് വച്ചാൽ എനിക്ക് അത് പെട്ടെന്ന് മനസിലാവും ഫുൾ അങ്ങനെ ചെലത് ഗൂഗിള് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് പക്ഷെ പെട്ട നമ്മളാ ആ ടച്ച് വിട്ടല്ല കൊറ വർഷയി അപ്പ പെട്ടെന്ന് വായിച്ചക്കെ കിട്ടൂല അപ്പൊ ഞാൻ രണ്ടൂ പ്രാവശ്യം വായിച്ച് നോക്കും അന്നിട്ടാ പറഞ്ഞ കൊടുക്കണ എന്ത്
അപ്പൊ പിന്നെ ഫോണൊക്കെ ഇണ്ടാവോണ്ട് ജമീനിയും ത് ഒക്കെ ണ്ടാക്കും ആഹ്
ഈ നോക്കൂല കൊറെേൊക്കെ നമ്മു പിന്നെ നമുക്കൊര് അറിവ് വേണ്ടേ അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് വായിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കും അത്രക്ക് വയ്യെങ്കി മാത്രം ഗൂഗിള് സെർച്ച് ചെയ്യുള്ളൂ ഉം കുട്ട്യാള് കൊ കുഞ്ഞ്ഞുതാ അങ്ങനെ ണത്
അത് അനിയത്തി വിരുന്ന് വന്നിട്ടുണ്ട്ടെ കുട്ടി
ആഹ് ആഹ് ആ നല്ല ബഹളല്ലേ ഹും ആ ഇനിയിപ്പ ആ ഇനിയിപ്പ റസ്റ്റ കൊഴപ്പില്ലനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ റസ്റ്റ് ഉണ്ടാവും റെസ്റ്റ് ഒക്കെ അത് കഴിയുമ്പോ മാറും അല്ലേ
ഉം
അപ്പൊ അവിടെ ആരെങ്കിലും ഉണ്ടാവോ മക്കളെ നോക്കാനായിട്ട്
ഏഹ്
ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടാവും അല്ലേ
ഇല്ലല്ല അമ്മ ഒന്നും ഇല്ല ഹസ്ബൻഡ് ന്
ആണോ അപ്പൊ മോള ആരനോ
അവിടെ ഓലെ സിസ്റ്റർണ്ടേ
ആഹ് അപ്പൊ കൊഴപ്പൊല്ല
ഉം
ആഹ് മൂന്ന് കുട്ടികളെന്ന്ന് പറയുമ്പോ ആരെങ്കും വേണല്ലോ ഒന്ന്ഡ്ജസ്റ്റ് ചെയ്യന്
ഉം പിന്നെ മറ്റവരെക്കേ കാര്യത്തിനും ഐറ്റുണ്ടല്ലോ അതൊരു സമാധാനണ്
ആഹ് കൊഴപ്പുല്ല അല്ലേ അങ്ങനെ പൊക്കോളും
ഉം
ആഹ് മൂത്ത ആൾ ഇച്ചിരി ആയത കൊണ്ട് നോക്കാനൊക്കെ ആയിട്ടുണ്ടാവും കൊഴപ്പ പ്പല അടുത്തിന്ന് നോക്കിയാ മതിയല്ലൊ അല്ലെ ഉം
ഓള് ഇങ്ങനെ വിളിക്കു എന്നാ വര് പിന്നെന്നാ വരുന്നെച്ചട്ട ഞൻ പറിം എനിക്ക് പണിയന്നുംടുക്കാനായിട്ടില്ലാ പറഞ്ഞ ഞാൻ ഇടുത്ത തരുന്നറിം
ആഹ്
ഹുഹുമ്
ആഹ് കൊറച്ച് കഴിഞ്ഞിട്ട് പോയാ നമുക്ക് റെസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ഉഹും ഞാനൊക്കെ അങ്ങനെയാണ് ഇടക്ക ഒന്ന് കൊതിയാമ്പോ പോയി നിക്കും അങ്ങനെയൊക്കെ ഇവിടെന്ന് ഇട്ത്തട്ത്ത് മതിയാകുമ്പോ പോകു വീട്ടില്
വല്ലപ്പോഴും ഉം അവിടെ ചെന്നാ പിന്നെ നമ്മള്ണീക്കൂല നമുക്ക് മടിയായിരിക്കുല്ലൊ ഭക്ഷണോക്കെ വീട്ടു മുമ്പിൽ കൊണ്ടുവവന്നരണ്ടരും
അങ്ങനെയല്ലേ എക്കാമ്മതല്ല വിളമ്പിത്തരണ്ട് നമുക്ക് എടുക്കാൻ മേടിയ അതുപോലെ നമ്മളെടു പറ്റില്ല
ഉം
ഇവിടാ ഉമ്മ ഉണ്ടാവുംല്ലേ ഉമ്മ എല്ലാരും ആഹ് ഉമ്മമാരുണ്ടെങ്കിൽ സുഖ ങ്ങല്ലേ എനിക്ക ഒരാള ഉള്ളൂ ഒന്നാംക്ലാസിൽ പഠിക്കണ്, ഒരാളോള്ളുന്ന
ഉം
ആഹ് കൊഴപ്പമില്ല എവിടെ ഇരിപ്പണ്ട് ഇന്ന് ക്ലാസ് ഇല്ല, ഇവിടെണ്ട്
ഇന്നെന്താ പല്ലാത്ത
ഇന്ന് സെന്റ് തോമസ് ഡേ ആണ് അപ്പൊ പള്ളി സ്കൂളുകൾക്കൊന്നുംല്ല അപ്പ ആഹ് അപ്പൊ ഹോളിഡേ ഇന്ന് ഹോളിഡേ ആണ് അപ്പോ മൂന്നു ദിവസം ഇല്ല മൂന്ന് ദിവസം ആള് ഫ്രീയാണ് ഫ്രീയണ്
അപ്പൊ വീട്ടക്കോയി കൂടെ
നാളെ പോവും ഇന്ന് ഞാൻ പോവാന്ന് വിചാരിച്ചപ്പോ നല്ല മഴ അവിടെ മഴയുണ്ടാ
ആ ഇ ന്ന് നല്ല മൂടിട്ടും മഴയൊന്നുംല്ല പക്ഷെ നല്ല മൂടലും ഒക്കെ ഉണ്ട്
അയ്യോ ഇവിടെ ഭയങ്കര മഴയാണ് വന്നും പോയി നിക്കാണ് പുറത്തിറങ്ങാൻ പറ്റണില്ല അത് നേരാ ആഹ് ആഹ് ഞാൻ രാവിലെ പോവാന്ന് വിചാരിച്ചപ്പോ നല്ല മഴ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റ്ള്ള അപ്പൊ ഞാനോർത്തു നാളെ പോവാന്ന് വിചാരിച്ചു സാധാരണ ഇന്ന് സെന്റ് തോമസ് ഡേ ആയി ഞങ്ങ ഇവിടെ പറയും സെന്തോമസ് ഡേക്ക് ഭയങ്കര മഴയായിരിക്കുംന്ന്
ഏഹ്
ആഹ് എന്താ എന്തോ ഒരു പേര് പറയും അതിലാ അന്നത്തെ ഇന്നത്തെ ദിവസം ആറ് ആന ഒഴുകി പോകുന്നറയ്ണ് അത്രയ്ക്കും വഴിയുണ്ടാവും ന്ന്
ആഹ് അങ്ങനെ അപ്പറീണിട്ടുണ്ടോ ഏതോങ്ങനെങ്ങനെ ഏതേലൊക്കെ പൂരത്തിനൊക്കെ മഴയായിരിക്കുംന്നൊക്കെ ന്നങ്ങനെ പറഞ്
ഇവിടെ എന്തോ പറയതിന് എന്തോ പേര് രാവിലമ്മ പറയേണ്ട എന്ന് ന്നാ ഞാ പറഞ്ഞപ്പാ അദ്വാ ആറാനേയാ അങ്ങനെ എന്തോ സംഭവം അയിന്റെ അർത്ഥം ആറാന ഒഴുകി പോന്നാ മഴ വരുംന്ന പറഞ്ഞീന്ന് അതുപോലെ തന്ന ഇന്ന് ഭയങ്കര മഴേണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നത്തെ ദിവസേണ്ടാവുള്ളു നാളെപ്പോവാന്ന് വിചാരിച്ചു പിന്നെന്താ ഇല്ല ഒരു ഒരു മണിക്കൂറ് ബസ്സിനും വേണം
മണിക്കൂറോ?
ഒരു മണിക്കൂർ മീൻസ് ബസ്സ് കിട്ടാൻ പാടാ എനക്ക് ഇവിടുന്ന് ബസ്സ് കിട്ടും രണ്ടാമത്തെ ബസ്സ്‌ വീട്ടിലേക്ക് കിട്ടണെങ്കി തന്നെ ടൈം എടുക്കും അവിടെ അരമണിക്കൂർ ഇടപെട്ട് ബസ്സുള്ള സ്ഥലമാണ് കുറച്ചൂടെ ഉള്ളിലേക്കാ അപ്പൊ വയിറ്റ് ചെയ്യാൻന്നേരം കുറേ നേരം എടുക്കും അങ്ങനെ ഞാൻ ഒരു മണിക്കൂർ എടുക്കും പോവുമ്പോ ഇപ്പൊ ഹസ്ബന്ഡ് കൊണ്ട് വിടാണെങ്കിൽ അര മണിക്കൂർ മതി ശരിക്കും
ഇനിക്കും രണ്ടു ബസ് കയറി വരണം
ആഹ് പിന്നെ ഞാൻ ഒരു തവണയൊക്കെ ഒറ്റക്ക് പോയിട്ട്ണ്ട് ട്ടോ സാധാരണ ഹസ്ബൻഡാ കൊണ്ട് വിടാറ് പക്ഷെ ആള് ജോലിക്ക് പോണാരണം ഞാ പോവും ചെലപ്പം
വേറെ എന്തൊക്കെയാ വിശേഷം?
ആഹ് നല്ല വിശേഷം എന്നാ ശെരീട്ടാ
ആഹ്
വിളിക്കാൻ വാ